ആഹ്
ഹലോ
ആഹ് വോയിസ് ക്ലിയറാണോ കേക്ക്ണ്ടാ
ആഹ് കേക്കണ്ട്
ഉം എന്തൊക്കെയാ വിശേഷം
സുഖാണ് ആഹ്
ഉം കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ
ഇന്നിപ്പോ വെയിലാണ് രാവിലൊക്കെ മഴ ഇണ്ടായിരുന്നു ഇപ്പൊ വെയിലാണ്
ഇപ്പൊ വെയിലാ മാഴ ഇണ്ടായിരുന്നു രാവിലെയൊക്കെ ഉണ്ടായിരുന്നു രാത് ത്രി ഇണ്ടായിരുന്നു ന്നലെ ഇണ്ടായിരുന്നു നല്ല വെയില് ഏഹ് ഇപ്പ വെയിലാ പൊറ കുറച്ച് നേരം മുന്നേ മഴക്കാർ മൂടിയിട്ടെന്നെനു ഇപ്പൊ വൈലറിക്കുന്നുണ്ട്
ഉം ഒന്ന് ചാറിന്നിട്ട്പ്പ വെയില് നിറിച്ചു
ഉം ചാറീട്ടൊന്നുംല്ല പിന്നെ ഉച്ചന്റെ ശേഷം
ആഹ്
പിന്നെന്താ ചാ ഉം ചോറൊക്കെ തിന്നു ചായ കുടിക്കാൻ നേരായി തുടങ്ങിലെ ഹ് ഹ് ഹ് കുട്ടികളൊക്കെ വരാറായാ
ആഹ കണ്ട്
രണ്ടാൾണ്ട്
മോനമാോളോ
രണ്ട് മോനന്നെ
എത്രയിലാ
ഒരാൾ ഏഴിലും ഒരാൾ ഒന്നിലും
അടുത്തന്നെ സ്കൂൾ
ആഹ വലിയ സൈക്കിൾമ്മെ പോകും മറ്റൊര് വണ്ടി വരും ചെറിയ ആള് ട്രാവലർ വരും നാലര ആവും നാല് മണി വിടും നാലര ആവുമ്പോത്തേനന് വരും
വെള്ളിയാഴ്ച നോർത്ത വിടലുണ്ട് ഇവിടെൊക്കെ സ്കൂൾ കട്ടോ നേരത്തെ തുടങ്ങും നേരത്തെ തുടങ്ങും നേരത്തെ വിടും ആ നേരത്തെ പറന്നാല് എന്നും കൂടെ നിങ്ങട്ടരാണിക്കൂറൊക്കെ മുന്നേ
ആഹ് ഇവിടെ നേരത്തെ ഫുഡല്ല ഒന്നുമ ഇല്ല ല്ല ഒമ്പത് നേരത്തെ വണ്ടി വരും രാവിലെ ഒമ്പത് ഒമ്പതേ കാലിന് വരും അല്ലാത്ത ദിവസം ഒമ്പതേ മുക്കാലിനെ വരക വെള്ളിയാഴ്ച്ച നേരത്തെ വരും ഒക്കെ ചെയും പക്ഷെ ഉച്ചക്ക് ഒലിക്കാനുള്ള സമയം കൊടുക്കല്ലേ
ആഹ്
അത് കാരണം സൗണ്ട് സാധനം നേരത്തന്നെ
വന്നിട്ട് എന്താ കൈക്ക ചോർന്ന്
ഏയ് ചോറും തിന്നുമല്ല ഇപ്പ ചായയും കടിയും തന്നെ വേണം ഉ എന്നും ബേക്കറില്ല എന്തേലും ഒരു കടി ഉണ്ടാക്കും ചില ദിവസം ബേക്കറി കൊടുക്കും ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ അധികം ഉണ്ടാക്കും പഴം പൊരി പഴം പഴം എണ്ണൽ നെയില ഇട്ടിട്ട് വാട്ടും പെ അല്ലെങ്കിൽ എന്തേലും അട പോലെ അല്ല എന്തേലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അധികവും ബേക്കറി അങ്ങനെ കൊടുക്കല്ലില്ല ഇന്ന് ഒന്നും ഇണ്ട സ്പെഷ്യൽ ഒന്നുമില്ല ഇപ്പ ഇവിടെ ഉണ്ട് ഇല്ല ഇപ്പ എന്തേലു കൊണ്ടു
മ് ഉച്ചയ്ക്ക് എന്ത് ഉണ്ടാക്കിയെ
ഉച്ചക്ക് സ്പെഷ്യൽ എന്താ വെത്തല് കറി ആവോലി ഉണ്ടായിരുന്നു പൊരിച്ചു പിന്നെ പപ്പടും പയറു പ്പേരി
പിനെ നല്ലത് അയിന് ഒക്കൂലെ ആ ചോറും നട്ടാണ തന്നെയാണ് നല്ലത്
ആഹ് അപ്പൊ കൊറച്ച ദിവസ ആയിട്ടേ അ പെരുന്നാളിന് കിട്ടിയ ബീഫും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ആയിട്ട് മീൻ കൂ ട്ടായിത്തെ
മീന് കിട്ടാണ് ഇല്ല പോകുമ്പോ മീന് ഭയങ്കര നണ്ടാ ഇപ്പൊ ട്രോളിംഗ് നിരോധനം ഇതൊക്കെ ആയിട്ടേ ആ നല്ല വിലയണ അല്ല എറച്ച്ചീനെക്കാട്ടും വിലയണ അറി മീന്ന
ആ അയലക്കൊക്കെ തന്നെ ഉണ്ട് നന്നൂറൊക്കെ
ഏറ്റവും കുറഞ്ഞ മത്തിക്കന് മുന്നൂറ്റമ്പതെ മുന്നൂറാവുന്ന ടൈംക്കണ
മ് നിങ്ങക്ക് എന്താ കൂട്ടാന്
ഇന്ന് ബീഫും തേങ്ങാ ചോറുമാ തേങ്ങ ചോറു വച്ച് ഞാനേ കബരിയലിങ്ങാടെ നെയ്ച്ചോർ ഇഷ്ടം തേങ്ങ ചോറ തേങ്ങ ആ തേങ്ങ ചോറണ്ടായപ്പോ പിന്നെ ബീഫ് ബീഫ് ഉണ്ടായപ്പോ പിന്നെ തേങ്ങ ചോറാക്കി പിന്നെ നല്ലൊരു സമ്മന്തീം പിന്നോരച്ചാറും പപ്പാടൊണ്ട് പപ്പടം പപ്പടം കൊണ്ടന്നതെ രണ്ട് മൂന്നെണ്ണം ഒക്കൊണ്ടാരുന്നു പിന്നെ ഞാനത് നോക്കുമ്പോ ആ പാക്കിൽ ഇന്ന പായക പിന്നെ പൊരിച്ചില ഞൻ എന്യൊക്കെ കൊണ്ട
ആ കുട്ടികളൊക്കെ സ്‌കൂളിൽ പോയിട്ടുണ്ടാവൂലേ
പോവാനുള്ളനൊക്കെ കഴിഞാരുന്നു പേരക്കുട്ടികളെ നോക്കും അവിടിരുന്നേ വാളും കുട്ടികളെ മോളും കുട്ടികളും ഉണ്ടി വിടെ ഓലാ കുട്ടികളെ തെയക്കണം ഇപ്പ വരാനായി തൊടങ്ങി ഒരു നാല്പതെ ഉള്ളിയാചാവുമ്പം ഒരു
ആ അപ്പൊ മോള് അവിടെ അടുത്തക്കാ കെട്ടിച്ചക്കണ്
മ് ആ അത് ന്നെയാണ്ണോ ഞാനും ഓളും അവിടെയും ഇവിടേം നിക്കുമ്പോ കുട്ടികളെ സ്കൂൾന്നെ സ്കൂളിന്ന് ഓട്ടോയോ വണ്ടി വരുവൊള്ളൂ സ്കൂട്ടിമേ കൊണ്ടായി കൊടുക്കലേ ഒള്ളു അവളെ സ്കൂട്ടിയോ ചെറുറിയോരാക്സിഡന്റോക്കാ യപ്പം വർഷ അതിപ്പ നന്നാക്കാൻ കൊടുത്തേക്ക അതി ല്ല അത് നന്നാക്കി ഇന്ന് കിട്ടും പറഞ്ഞു ഇപ്പ ഓട്ടോയിലാണ് പോലവല് ഇപ്പ കുട്ട്യോൾ
അ അ ആഅങ്ങനെ നിങ്ങക്ക് ആൺകുട്ടികളില്ലേ
ഇൻക്ക് രണ്ട് മോനും രണ്ട് മോളും മൂത്താത് പെൺകുട്ടികള ഓലെ കെട്ടിച്ചു അ സൗദില മോൻ നിപ്പോ ഇരുപത്താറായി അല്ലയാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേനെപ്പന്ന് ശ ശരിയാവണം ഉം ഓക് അങ്ങനാണ്ട് വാസ് ക്കി പെക്കട്ടരന്മാരോടെന്നും പറഞ്ഞിട്ടില്ല നമ്മുൾ തായ രീതിക് ഓവുടെലൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ അന്വേഷിക്കാമന്ന ലക്ക്
ആഹ ആഹ് ആഹ ഒരപ്പ എവിടെയാ ഗൾഫില
ഇപ്പ നാട്ടിലുണ്ട് ഇപ്പൊ കൊറ അഞ്ചാറ് വർഷമായിട്ട് നാട്ടിൽ തന്നെ അതട്ടെ ഇവിടെ പറച്ച ങ്ങാടി പണിക്കെ ആയിക്കുന്നു ഞങ്ങള അടുത്തന്നെയാണ് വരും രാവിലെ പോകും ഉച്ചക്ക് ചോർന്ന വരും ഇണ് വൈകുന്നേരം വരും
അ അ അ നിങ്ങൾക്ക്ന്ത ചായക്എന്തെലും കടി ഉണ്ടാക്കോ
ഉണ്ടാക്കും ചെലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ മേക്കട്ട് പഴം അവലൊക്കെ ഉണ്ട് എന്തേലൊക്കെ അവലും ഒക്കെ പഴം ബേക്കറിക്കെ ഉണ്ട് എന്തേലൊക്കെ കൊടുക്കണപ്പന്ന് ഓൽക് അമൃതപ്പൊടി ഉണ്ടെങ്കിൽ അത് വര ഗീത അങ്ങനെയൊക്കെ കിട്ടത ഇഷ്ടണ് അമൃത ടെണ്ടായിരുന്നു അവിടെ ഇന്നലെഓന്ക് ഒന്നിച്ചു വരക്കി കൊടുത്തിരുന്നു
ഉം എങ്ങനെ തേങ്ങ തേങ്ങ ശർക്കരൊക്കെ ഇട്ടിട്ടോ
ഓൺ അത് ഉറളക്കും അത് ഇദ്ധാക്കിറ്റ് ഛർദി
ആ സർക്കര ഉരുക്കിപ്പരെ ചെയ്യാ
ഉം ഇട്ട് അയ്യിട്ടിട്ട്ഒന്ന് വാട്ടിന പോലെ വാടിടുക്കും ഇളക്കെടുക്കും എന്നിട്ടണ്ട് ലഡു പോലെ ഉരുളാക്കും തേങ്ങക്കെ ഇട്ടിട്ട്
ആ നെയ്യ് ഒഴികെ അ രസ
ക്കും വെറുതെ വർ അപ്പ അങ്ങനെ തിന്നാന ഇച്ച് ഇഷ്ടം തോണാ
പൂരം വരക്ന പോലെല്ലേ
നൻക്കൊന്നും ചെയ്യാതെ വറുംപൊടി വെറുതെ വർ ക്ക തേങ്ങട്ടിട്ട്
അതെ ആഹ്
നാലുവിന ഒരു മധുരംണ്ടല്ലോ ഇത്തിരി ഉപ്പൂട വേറന്നും
ആഹ് മധുരും ഉറപ്പൊക്കയില്ണ്ട് കൊറെയൊക്കെ കടലയുടെ ടേസ്റ്റ് ഒക്കെ ല്ലോ
നല്ലതാണത് സംഭവം ആർക്കും പറ്റൂല ഉം വേറൊന്നും പറ്റൂല അതിപ്പോ ഇവല്ണ്ടായപ്പോ ഇവർക്ക് ഇഷ്ടാ കുട്ടിയേൾക്ക് അപ്പ പിന്നെ ഇന്റെ വീട്ടിൽ അവിടെ കിട്ടും ഇൻ്റാങ്ങ ൾൻ്റെ കു ട്ട്യേകൊക്ക ഉമ്മ കൊടുത്തയച്ചത് അവിടന്ന് രണ്ട് പേക്ക് എന്റെ വീട്ട്ന്ന്
ആഹ് ഞാൻ ഇബടെ ഇൻ്റെ ചെറിയ കുട്ടിയ ക്യ ചെറ്താകുമ്പ തരുമ്പളേ എന്റെ വെല്ല്യോനിപ്പ തീരെ പറ്റൂല്ല അത് അതുകൊണ്ട് എന്തേലും ഉണ്ടാക്കിയാ ഓന്
അതോണ്ട് പുട്ടൊക്കെ ചുട്ടാ രസാടി പുട്ടൊക്കെ ചുട്ട മെൻ കടണം ന്നൊള്ളൂ ഇണ്ടാക്കാൻ മടിയാ
ആഹ് കടിണ്ടാക്ക എന്താ കടി ഉണ്ടാക്ക ന്നാ ഞാ ആലോയി ഉച്ചക്കേശം അപ്പൊ അങ്ങനെ എന്തേലു ക്കെണ്ടെങ്കി എപ്പളേലും ഒക്കെ ഒന്നുണ്ടാക്കാലോ എന്തേലു ഒക്കെ ഒരു കടി അപ്പൊ ഞ ഇപ്പവടക്ക് കിട്ടാനില്ല അപ്പൊ ഞാൻ അപ്പുറന്നും ഇപ്പൊറന്നും ചെലപ്പ ഉണ്ടെങ്കിൽ ഞാൻ വേടിക്കു ട്ടൊ എന്തേലൊക്കെ ചെറ്യ ആഹ് ഞമ്മക്ക് ആവുമ്പോ വാണ്ടിരുന്നില്ല ഇപ്പൊ ഞാൻ എപ്പ്ളേയലൊക്കെ കിട്ടുമ്പോ ഓല് തെരും അപ്പ എന്തേലൊക്കെ അങ്ങനെ ഞാൻ ഉണ്ടാക്കലുണ്ട്
അതുകൊണ്ട് കാ അതുകൊണ്ടും ക ൽത്തപ്പും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മള് ഈ അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കണതൊക്കെ അതേറ്റും ഉണ്ടാക്കാ
ആഹ് തിന്ന്ണോൽക്കൊക്കെ പറ്റുണോർക്കൊക്കെ അല്ലെ തേങ്ങിം ശർ ക്കരക്കെട്ടാ രസണ്ടാവും ഉം
ആരാണ വോ ഞാൻ കോൾ ചെയ്ത് കോണ്ട് ക്കുമ്പം പിന്നെ എന്തൊക്കെ ഹോബികളൊക്കെ വായനക്കെ ണ്ടോ
വായനക്കെ ഒന്നും ഇപ്പ നോയരല്ല വീട്ടത്തെ പണിയും കുട്ടികളെ പറഞ്ഞ പരിക്കല ലെ പഠിപ്പിക്കല ഞമ്മക്ക് വായിക്കാുള്ളതരില്ല എന്നാലും ഉള്ള സമയത്ത് ഫോണിലും ഇവിടെ ഞങ്ങള് ഇങ്ങടെ വേറെ നിക്കാണ്. ഞാനും രണ്ട് കുട്ട്യാളും ഇവരും തന്നെ ഉള്ളു. ആഹ് ഓര് നാട്ടില് ലോറിയിലെ ഡ്രൈവറാ ചെങ്കല്ലിൻ്റെ ലോറിയില്. ആഹ് ഇന്ന് വെള്ളിയാഴ്ച ലീവോല്ക്ക് ആഹ് ഇവിടണ്ട് ഓ ചോറൊക്കെ തിന്നിട്ട് അവിടെ കെടക്ക്വാ
ഉം
വര് നേരത്തെ പോവു ആറ് മണിയൊക്കെ ആവ്മ്പ പോവും. അതും ചായും കടിയൊക്കെ ആവണം. വര്ണത് ഒരു സ്ഥിരൊന്നുല്ല അങ്ങനെ, ലോഡിനന്സരിച്ചിട് ട്ടൊക്കെ. ലോഡൊക്കെ നേരത്തെ കിട്ടിയാ ചിലപ്പോ ഉ ശേഷ ശേഷം തന്നെ വരും
ആഹ്
അപ്പം കിട്ടാ നേരം വൈകൊക്കാണെങ്കി വൈകുന്നേരൊക്കെ ആവും. ഏഴ്മണിയൊക്കെ ആവും.
ഏ എന്നും വെര്ല്ലേ.
ആ എന്നും. വരും. അപ്പൊ ഓല് പോകുമ്പോത്തിനും ചായും കടിയൊക്കെ ആവണം പിന്നെ കുട്ടികള് പോകോളം പത്തുമണി വരാ പണി ഓലതായ പണികൾ ഉണ്ടാവും പിന്ന നമ്മളെ പണിയും കഴിഞ്ഞ് വൈന്നേരാവും ഒന്ന് ഒഴിവാവണെങ്കി.
ആവിടണ്ട് ന്റെ മാപ്പ്ളി പോവും. ആറര ആറേമുക്കാലൊക്കെ ആവുമ്പോത്തിന് പണിക്കോകും ആറര ആകുമ്പോത്തിന് ഞങ്ങള ചായയും കുടിം കഴിയും. ഞങ്ങള് രണ്ടാളും ഞാനും പിന്നെ അത് കുടിക്കുമ്പോ ആണ്ട് കുടിക്കും അപ്പൊ പി
ആഹ്
ഫ്ലാസ്ക്കില് ചായ കൊണ്ടോക്കും ഉം ചായണ്ടോക്കും കടിം കൊണ്ടോക്കും മ്പ അത്രനക്ക് അെ ഉച്ചക്ക് ചോറന്താന്ന് വരപ്പൊ ചോറും കൂട്ടാൻ നോക്കും ആഹ് അങ്ങനെ ശീലായി പോ ണ്ട് ഒരു സ്കൂൾക്കൊക്കെ പോകുമ്പോ ഞാൻറ്റക്ക്ഇരിക്കാരം വാപ്പസ് സൗതിക്കാരം അപ്പോഴും ഞാൻ ഒറ്റക്കന്നെ ഇപ്പഴും ഞാൻറ്റക്ക് തന്നെ ആയി നമ്മളങ്ങനെ തെയോട്ട് ഉണ്ടവുല്ലെ അപ്പളും
ഓ നമ്മക്ക് ആരോഗ്യ രോഗ്യം ഉണ്ടായാൽ മതിയായിരുന്നു വേറെരെയും ബുദ്ധിമുട്ടിക്കാനുള്ള ആവശ്യം നെറവേ അത് പറഞ്ഞ് ഞാന് പഠിക്ക്‌നോല് പഠി ക്കെ ഓല് കെടക്കേ എന്താച്ചാ ചെയ്തോ അതെന്നെ പെര്യേല് അയ് മാത്രം പണിയൊന്നും ഇല്ലാ പറയും രാവിലത്തെ പണില് എല്ലാരൊന്ന് കൂടിക്കാണ്ട് പോണോൽക്കൊക്കെ പോണോട്ത്ത്ക്ക് പോവാറിയും
ഉം
എനിക്ക് ഈ വൈകുന്നേരം വരെ പണിയെടുത്ത് കൊണ്ടിരിക്കുന്നതിന്ന് ഒരു താല്പര്യവുമില്ല വേഗം പണിയിച്ച് ബാക്
ഇക്കും അങ്ങനെ തന്നെ ള്ളെ വേഗം കയ്യ പക്ഷെ എന്നാലും ചെയ്യൂല പിന്നെ ഇബടെ ഉച്ചരിയുമ്പോതിന് ചായയുടെ കടി നിർ നിർബന്ധായ കാരണം എന്തേലും അപ്പളും ഇണ്ടാക്കാം
അതിനപ്പോ ഉച്ചക്ക് എന്തിനാ
ഉച്ചരിയുമ്പോ എന്തേലും ഒരു കടി വാണ്ടേ അയിന് ആ വൈകുന്നേരത്തൊരു കടി വാണം ഇവരങ്ങനെ ലോറിലാ പോണതല്ലേ അപ്പൊ നല്ല വെശ്പ്പ്ണ്ടാവും വരുമ്പോ അപ്പന്തേലൊക്കെ കാര്യയിട്ടൊരു കടി തന്നെ വാണ
വരുമ്പോ വാങ്ങീട്ടും പോരാ പറഞ്ഞ
ഒന്നുല്ലാതെ എപ്പളും പറ്റൂലാ അങ്ങനെ ചെലപ്പോ ഒന്നും ഇല്ലാതെ കൊറേ ആലോചി ച്ച് തല പുണ്ണാക്കി അപ്പം ഞൻ ചെലപ്പങ്ങനെ വിളിച്ചറിം എന്തേലും കൊണ്ടരൊയിച്ചും അപ്പൊ കൊണ്ടരും
ഉം പയൊക്കെ എന്തേലും വാങ്ങിട്ട് തിന്നാൽ മതി അ ഏറ്റവും നല്ലത് ഈ എണ്ണപ്പലഹാരം ഇണ്ടാക്കുന്നതിനാട്ടിലും നല്ലത് പഴം
ഉം പഴംപൊരി ചെപ്പോന്നെ ഇണ്ടാക്കൊള്ളു അധികും ഞാൻ അങ്ങനെ വാട്ടി കൊടുക്കൊക്കെ ചെയ്യൂ ട്ടോ ന്നാ ശരി ന്നാ
ഉം ആയിക്കോട്ടെ ആയിശോ റിച്ചും കാക്കിം അതാ വരുന്നു